ആഹ്
ആ എന്താ വർത്താനം?
നല്ല വർത്താനം
ഉം ചായടിക്കെ കഴിഞ്ഞോ?
ആ കഴിഞ്ഞ് കടി പൊറാട്ടേം
ഏഹ് എൾപ്പക്കടിയാ ഇന്ന്?
ആഹ്
ഉം പിന്നെന്തൊക്കെ വിശേഷം?
നല്ല വിശേഷം മഴന്നുല്ല.
ഏ ഇപ്പട്ത്തന്നേരം പെയ്തീനോ?
ആ ഇന്നലെ ഒന്ന്
അത് ശരി മഴല്ല മഴ കമ്മിയാണല്ലേ ഇപ്രാവശ്യം?
ആ കമ്മിന്നെ
ആ പിന്നെ എന്താന്ന് പ്പോ പൊറാട്ടാക്കി?
അതൊന്നുല്ല അപ്പ ഇണ്ടാക്കിന്ന അപ്പക്ക് അപ്പ ഇഷ്ടല്ലായിട്ട്ന്ന് പൊറാട്ട കൊടുഞ്ഞിന്ന് അപ്പൊ അത് കയിച്ചു
അങ്ങനെ അഹ്ശരി ഉം ഉച്ചക്കക്കെ ഇള്ളതോ?
ഉച്ചകക്ക് ഇള്ളതൊന്നും ആയിട്ടില്ല ഒക്കാവുന്നേള്ളൂ.
ഏഹ് സ്പെഷ്യൽ ആയിട്ട് എന്തെലും ഇണ്ടാക്കാറുണ്ടോ?
ഉണ്ടാക്കലക്കെണ്ട് ഇന്ന് സ്പെഷ്യൽ ഒന്നുല്ല.
ആ എല്ലാരും ഓരോ പരിപാടി കുട്ട്യാളും മക്കളൊക്കെ സ്കൂളിൽ പോവ്ണ്ടോ?
സ്കൂലൊക്കെ പോണ്ടോ ഓല് ഇപ്പ സ്കൂൾക്ക് പോവാ മദ്രസ് പോയി വിട്ട് വന്നിട്ട് സ്കൂൾക്ക് പോം
അയ് ശെരി
ഉം
എന്തൊക്കെ വിശേഷം
നല്ല വിശേ ഇല്ല
എങ്ങനെ
നല്ല വിശേഷം കൊയപ്പൊന്നുല്ല
ആഹ് അയ് ശെരി പിന്നെ മക്കക്കൊക്കെ എങ്ങനെ ഫുഡ് ഏഹ് ഇഷ്ട എന്തൊക്കെയാ
ഓല്ക്ക് ദോശ നല്ല ഇഷ്ടാ ചപ്പാത്തി ഇഷ്ടാ
ഏഹ് പച്ചക്കറിക്കെ കഴിക്കോ
പച്ചക്കറിയൊന്നും കഴിക്കൂല
ആഹ് ഇല്ലല്ലേ ഒരുവിധ ആൾക്കാര് പറയണതാണത്
ആഹ് ഉപ്പേരിയൊക്കെ കൊടുത്താല് അരികില് അവടെരിക്കും ഏമ്മേ തൊടുല
അയ് ശെരി ചിക്കനും മീനും
ചിക്കന് പൊരിച്ചതാക്കെ ഇഷ്ടാണ്
ആഹ്
മീന് ഇഷ്ടപ്പെട്ട മീൻ കൂട്ടല്ലേ വേറെള്ള ഒന്നും കൂട്ടൂല മത്തിയൊന്നും കൂട്ടൂലാ ഇഷ്ടല്ല അത്ര കുട്ടൊള്ളു
കഷണം മീനൊക്കെല്ലേ ആഹ് ഇവടേം അതൊക്കെ തന്നെ അവസ്ഥ പച്ചക്കറി കഴിക്കൂട്ടോ എലക്കറീകള് പച്ചക്കറി
ഉം
അതൊക്കെ ഇവർക്കും ഇഷ്ടം തന്നെയാണ്
ഉം
ഉം പിന്നെ എങ്ങനെ
ഏയ് പിന്നെന്താപ്പാന്ന് ചോയിച്ചു
എന്താ കൊഴപ്പൊന്നുല്ല സുഖാരിക്ക്ണു ഉം വീട്ടില് പച്ചക്കറികളൊക്കെ ഇണ്ടാക്കാറുണ്ടോ
ആഹ് അവടെ പിന്നെ മോസാക്ക ഇണ്ടാക്കും പച്ചക്കറിയൊക്കെ
ഏഹ് കൃഷിയ്ണ്ടോ
ആഹ് കൃഷി നെൽ കൃഷി ചെയ്യും പിന്നെ പയറ് പയറക്കെ കൃഷി ചെയ്യും
അയ് ശെരി ഇപ്പഴും ഒണ്ടോ നെൽകൃഷിയൊക്കെ
ആഹ് നെൽ കൃഷി ചെയ്യണ്ട് പാടം പാട്ടക്ക് വാങ്ങിട്ട് അങ്ങനെ
ആഹ് പാട്ടത്തിന് എടുത്തിട്ടില്ലേ നെൽകൃഷിയൊക്കെ കാണാൻ പൂതിയായി ഇപ്പോ എവടേം അങ്ങനെയില്ലല്ലോ ഒക്കെ നെൽ കൃഷിന്റെ സ്ഥലം ഇപ്പോ വായും കവുങ്ങും അങ്ങനത്തെക്കെയല്ലേല്ലത്
ഉം പിന്നെ മ ട്ടരിയാണ് കിട്ടുക അതൊന്നും ഞങ്ങള് കഴിക്കുവൊന്നുല്ല എന്നാലും പ ഒണക്കെല്ലരിയാക്കിട്ടേ പ ച്ചരിണ്ടാവുലെ അങ്ങനെ ആക്കിട്ട് അതര ച്ചിട്ട് അങ്ങനെ സാധാ അപ്പം പാരുമ്പോലെ പാര
ആശെരി പോർത്ത്ക്ക് കൊടുക്കലല്ലേ
പുറത്ത് കൊടുക്കലില്ല അവിടെ യൂസ് ചെയ്യലന്നെ അങ്ങനെ
ഏഹ് നമ്മള് വീ ഇണ്ടാക്കിയല്ലേ ആ നമ്മ കേ ‌ത് ല്ലല്ലോ അവനാണ്ടാക്കണ അവനാൻ തന്നെ കഴിക്ക
പക്ഷെ സാധ ചോറുതാ അത്ണ്ടാക്കൂല ഇതോണ്ട് അത് മാട്ടരി അയോണ്ട് ആർക്കു ഇഷ്ടല്ല
അപ്പണ്ടാക്കും കടിണ്ടാക്കോതോണ്ട്
അതന്നെ ഓ അതന്നെള്ളൂ കൃഷി
ആഹ് പിന്നെപ്പ ണ്ടാക്കും പിന്നെ വാഴ വാഴ
ആഹ്
തൊക്കെ
അങ്ങനെയൊക്കെല്ലെ നല്ലതാണ് വീട്ടില് കൃഷി ഉണ്ടാവണത് ഫുഡ് മക്കക്ക് മക്കള് കഴിക്കണോ അല്ലാതപ്പോ ഒന്നുണ്ടായിട്ടു കാര്യല്ല
ഏഹ് ഉം
പിന്നെ എന്തൊക്കെ വർത്താനം
നല്ല വർത്താനം
ആ ശെരി ഇനിയിപ്പോ ഉചക്കെക്കില്ല എപ്പള ഉണ്ടാക്ക
അത് കുറച്ച്കഴിഞ്ഞ് ഉണ്ടാക്കലു
ഉം ഒന്നായിട്ട് ഇണ്ടാക്കല രാത്രിക്കുകൂടികാണ്ട് ഏഹ് രണ്ടു നെരത്തിനു ഒരു കൂട്ടാൻ തന്നെ
ആഹ്
അയ്ശ
മക്കളൊക്കെ എന്താ ചെയ്യുണു
മക്കള് പഠിക്കാണ് മൂത്താള് നാലാം ക്ലാസ്സില് രണ്ടാമ ത്തോള് ഒന്നാം ക്ലാസ്സില് ബിൻക്ക് എട്ട് മാസയിട്ടുള്ളു ഷെർദീന്
ആഹ് എനിക്കു അതേമാരി തന്നെ വലുത് മൂന്നില് രണ്ടാമത്തോൻ രണ്ടില് ചെറുതിന് രണ്ട് വയസ് അങ്ങനെയൊക്കെ തന്നെ ചെറുത് എങ്ങനെയാ ഫുഡൊക്കെ കഴിക്കുവോ
ആഹ് ഒൻക്ക് പോടിയ കൊടുക്കലേ
ആഹ് എന്ത്പൊടി എന്തൊക്കെയാ കൊടുക്കല്
എന്നാ വിരപ്പൊടി കൊടുതീന്നു പിന്നെ ഹെൽത്തി മിക്സുണ്ടാവൂലേ അത് ഇപ്പൊ കൊടുക്കലുണ്ട്
എഹ് കഴിക്കുവോ
ആഹ്
ആഹ്
ഉം പിന്നെന്താ
പിന്നെ എന്താ അങ്ങനെ പോണു അങ്ങനെ ഫുഡ്ണ്ടാക്കിങ്ങോണ്ട് നിക്കാണ് വെച്
ആഹ് എ എന്താണ് ഫുഡ് സധാ ചോറിന്
രാവിലെ കടി പൂളായിരുന്നു
ആം
പൂള കൂട്ടാൻ വെച്ചു
ഏഹ്
പിന്നെപ്പോ ഉച്ചക്കെക്കുള്ളത് ഇതാ ചോറ് ശരി റെഡിയായി ഇനിപ്പോ ഐക്ക് കൂട്ടാൻ കറി ഉണ്ടാക്കണം അപ്പൊ മീന് വണ്ടി ഇതിലെ വരലുണ്ട് മു ന്നിൽകൂടെ അപ്പൊ അതും നോക്കി ഇങ്ങനെ കുത്തിര്ക്കാണ് കാത്തു നിിക്കുമ്പോ വരൂല
ആഹ്
ആഹ് അല്ലെങ്കി അങ്ങനെ കാണും ചെയ്യും എങ്ങനെ
ഒറ്റക്കണോന്ന്
അല്ലല്ല എല്ലാരുംണ്ട് ഹസ്ബൻറും കുട്ടികളും എല്ലാരും ഉണ്ട് ഓരുണ്ടാവുമ്പോ തന്നെയാണ് ഈ കൂട്ടാവേണ്ടെ നമ്മുക്കാവുമ്പോ പിന്നെ എങ്ങനേലൊക്കെ തട്ടീംമുട്ടിയും ഒ പിച്ച
ആഹ്
ഓര് ണ്ടാവുമ്പത് നടക്കൂലേ മക്കൾക്കും തന്നെ കൂളക്ക് കൂട്ടാൻ വേണം പറയും
ആഹ് ഇല്ല കൂട്ടാനിടക്കേ കൊണ്ടരള്ളൂ കൂട്ടാനൊക്കെ സ്കൂളന്ന് തന്നെ കിട്ടേ അവിടെത്തന്നെ പച്ചക്കറിയ
ആഹ് ഇപ്പൊ നല്ല ഫുഡ് ആണല്ലോല്ലേ പൊതുവെ സ്കൂളില് പച്ചക്കറികളും കഴിക്കൊ അവിടുത്തെ എങ്ങനെയ
ഓ സാധാ സ്കൂൾ ല്ലേ ഗവൺമെന്റ് ആയി
ആ ഇവരും അങ്ങനെ തന്നെ ഗവൺമെന്റ് സ്കൂളിൽന്നെ
ആയിപ്പ കൂട്ടാനും സാമ്പാറൊക്കെ ഇണ്ടാവും
ആഹ് ആണ് നല്ല ഫുഡാണ് പോരൻറ്സിനും അവിടെ പരിപാടി ണ്ടാവ് മ്പം ഞങ്ങൾക്കും കിട്ടലൊക്കണ്ട് നല്ല പച്ചക്കറി ഇട്ട് സാമ്പാറും ഉപ്പേരിം ചമ്മന്തി നല്ല നല്ല ഫുഡാണ് ആ ടെ എന്താലും ഉണ്ടാവല് ഞമ്മള് പഠിച്ചാ അന്നത്തെ സ്കൂളൊന്നും അല്ല
ചെറുപയറും കറിയും
ഹൈ ഏ സ്കൂൾ
അതു നല്ല ടേസ്റ്റാക്കാാര അന്നക്കെ
ഇപ്പാലോയ്ച്ച പീറടച്ചും ഞങ്ങക്ക് കറിയല്ല ചെറുപയറോണ്ട് ഉപ്പേരി
ഉം
അങ്ങനെ ഇണ്ടാക്കിട്ട് പിന്നെ കുറച്ച് ചോറും ദേഷ്യം വരും ഉച്ചക്കൊക്കെ അപ്പൊമ്മള് വീട്ടീന്ന് കൂട്ടാൻ കൊണ്ടോല് നിർബന്ധാണ്
ഉം
ഇപ്പഴത്തെ കുട്ടികൾക്ക് കൂട്ടാ വേണം പറയും പക്ഷെ നമ്മള് കൊടുക്കണി ലേറെ അടിപൊളി കൂട്ടാൻ സ്കൂളിൽന്ന് തന്നെ കിട്ടും ചെയ്യും
ആ ഞാൻ ഇടക്ക് കൊടുത്തയക്കല്ല അവിടന്ന് തന്നെ കിട്ടേണ്ട് പറിം മാഷ് മമാര് അപ്പൊ പിന്നെ എന്തേ വേർത്തേക്കാര്
ആഹ് ആഹ് ഇവിടെന്ന് തന്നെ എനിക്കും കൊടുക്കാനഇതില്ല ഞാൻ പറയാന്തിനാണെന്നെ വെറുതെ എടങ്ങാറാക്കണ അവിടു കിട്ടണതിന്നാപ്പോരേച്ചു കാരണം കൂട്ടാണ്ടല്ലോ കറിയും പേരി അച്ചാറും ചമ്മന്തി ഒക്കെ ഉണ്ട് തൈര് ഒക്കെ ഉണ്ടാവും മമാ
ആഹ്
ആപ്പ പറയും തൊണക്കാരത്തിയോള് കൊണ്ടരും പറയും അപ്പൊ പിന്നെ കൊടുക്കല് നിർബന്ധായല്ലോ വെറുതെ ഒര് ഫോർമാലിറ്റിക്ക് കൊടുക്കാന്നെയെയുള്ളു ആഹ് ഉം ഞമ്മക്കൊരു പണി അ എന്നാ ഓല് കയിക്കോ അതില്ലാണു കാണാൻ കൊണ്ടോവാ വീട്ട്ന്ന് ചോറും ഇതൊക്കെ കൊണ്ടോവല്ണ്ടോ?
ഏയ് ചോറുകൊണ്ടോവൂലാ കൂട്ടാന് എടക്കൊന്ന് കൊടുത്തയക്കല്
ആഹ്
ചോറൊക്കെ അവിടെ കിട്ടും
ആഹ് ചൂട് ചോറ് വാങ്ങാലോല്ലേ
ത്രൊക്കെ അവിടെണ്ട്
എങ്ങനെ
പാത്രോന്നും കൊണ്ടോവൂലാ ചോറിന്ള്ളെ പാത്രൊക്കെ അവിടെ തന്നെ കിട്ടും
ഏഹ് അങ്ങനെയാണോ
ആഹ്
ആഹ് ഇവിട്ന്ന് പാത്രൊക്കെ കൊണ്ടോണം
ആഹ്
ആഹ് അപ്പ ഒരു ഏഹ് ഇത് പ്ലേറ്റ് അവനാനില്ലെ അവനാൻ കൊണ്ടു പോണം
ആഹ് അതൊന്നും പാത്രറോന്നും കൊണ്ടോവലില്ലാ വള്ളം കുപ്പി വള്ളം കൊണ്ടോവാനി പിന്നെ എൽ കെ ജി യു കെ ജി ഒക്കെ ആണെങ്കി സ്നാക്സ് കൊണ്ടോണം ആഹ് എൽ കെ ജി യൂക്കേജിക്കെ ഇബൽത് കയിന്നു അന്നൊക്കെ കൊണ്ടോയിനു ഹലോ ഹലോ കട്ടായി വിജാരിച്ചു കട്ടായിട്ടില്ലാ എന്താ റേയ്ഞ്ചില്ലായിറ്റാ ഹലോ
ഹലോ കേ
ആഹ് എടക്കൊന്ന് കേട്ടില്ലാ
ആഹ് അതെന്താ വന്നാ റേയ്ഞ്ചിന്റെ എന്തേലും പ്രശ്നായിക്കാരം
ഉം
ആഹ് അവടെ ചെറിയ കുട്ട്യേക്ക്ള്ളെ ഫുഡൊക്കെ കിട്ടോ സ്കൂളില്
ആഹ്
ഏഹ്
ഫുഡൊക്കെ കിട്ടും പിന്നെ? ഹലോ
ചെ ഒന്ന് തൊട്ട്
ആഹ്
ആഹ് റെയിഞ്ചിൻ എടക്ക് എന്തൊക്കെയോ പ്രശ്നണ്ട് ആഹ് റേയ്ഞ്ച് നിന്ന് കളിക്കാണ്
ആഹ് അതെ
പി പിന്നെന്തെക്കെയാ അവിട്ത്തെ വിശേഷങ്ങള് ഇന്നിപ്പെന്താ വെയ്ലോ? ഏഹ് രാവിൽത്തെന്നെല്ലേ ആഹ് ഇവിടിന്ന് നല്ല വെയിലാണ് ഇപ്പതന്നെ മറ്റേതൊരു മഴ ചാറലിണ്ട്
ഉം തുണ്യാളൊക്കെ ഒണങ്ങാൻ നല്ലതാ എടക്കിങ്ങനെ ഒരു വെയ്ലുദിക്ക്ണ
ആഹ് അതാണ് അല്ലെങ്കി അങ്ങനെ അയേല് നറയുംന്നല്ലാതെ ഇതാവൂലല്ലോ ഒണങ്ങി കിട്ടൂല
ഉം ഞങ്ങള കുടുങ്ങീരുന്നു അവടെ കൊറേ ആൾക്കാരൂണ്ട് അപ്പൊ പിന്നെ എല്ലാര്തും കൂടി ഒണങ്ങി കിട്ടണെങ്കി സ്ഥലോല്ല ഇടാന്
ആഹ് അല്ലെ പിന്നെ ഒണക്കീടാൻ വാഷിംഗ് മെഷീൻ വേണല്ലേ
ഉം അതൊന്നു ഇല്ല വാഷിംഗ് മെഷീനൊന്നുല്ല
ആഹ് അല്ലെ അതിണ്ടെങ്കി കൊറേ സുഖാണ് അയിലെന്തണ ഒണക്കിങ്ങാണ്ടിട്ടാല്
ആഹ് കാറ്റൊള്ളാൻ
ആഹ് ഒന്ന് കാറ്റൊള്ളാൻ ഇട്ടാ മതി ഒണങ്ങി ക്കോളും അല്ലെങ്കി കെതികേടാണ് ഈ പാന്റാള് ഇപ്പൊ ഒക്കത്തിനും ജീൻസിന്റെ പാന്റല്ലേ
ആഹ്
ഒണങ്ങി കിട്ടൂല്ല മയത്ത്
ഉം
ഉം അങ്ങനക്കെ തന്നെ ഇവിടേം അങ്ങനേന്നെ വെയിലാണിപ്പന്ന് എന്തായാലും ഉം തിരുമ്പലൊക്കെ കയിഞ്ഞോ
ഇല്ലേ അതൊന്നും കഴിഞ്ഞിട്ടില്ല അതൊക്കെ ഇനി തൊടങ്ങ്ണൂള്ളു ഇവൻ ഒറങ്ങീട്ട് തൊടങ്ങു
അയ്ശരി
അങ്ങനെ കുറച്ചേരം ഉറക്കിയാൽ അങ്ങനെ ഉറങ്ങും
ആഹ ഈ നേരത്ത് ഉറങ്ങേകാരം ലെ
ഈ നേരത്തല്ല കുറച്ച് കഴിഞ്ഞിട്ട്
അയ് ശരി ആഹ് ഇവരും അങ്ങന് തന്നെ കൊറച്ച്
ഹലോ എട ക്ക് കേക്ക്ണില്ല എന്ത്
ശെരിട്ടോ
ആഹ് ഇന്നാ ശരി കട്ടായി